കേൾക്കുന്നുണ്ടോ ഹലോ
ഹലോ കേക്കുന്നില്ലേ ആ ഉണ്ട് ഉണ്ട്
കേക്കാം കേക്കാം
ക്ക
ക്ലിയർ ആവുന്നില്ലല്ലോ വിട്ട് വിട്ടാ കേക്കുന്നേ
ഇപ്പൊ കേൾക്കണുങ്ങോ ഹലോ ഇപ്പം കേക്കുന്നുണ്ടോ
അതേ ആ ഒണ്ടൊണ്ട് ഈ മഴ ക്കെയായോണ്ടേ നെറ്റ് കിട്ടാത്തയായിരിക്കും
ആഹ് മ ആയാല് നെറ്റ് കൊറച്ച് കൊറയല്ലോ റേഞ്ച് ഉണ്ടാവൂല
ആ അതെ അതെ മഴ എങ്ങനൊണ്ടവിടെ നല്ല മഴയാണോ
മഴ രാവിലണ്ടായ്നു ഇപ്പൊ മഴക്ക് ഉച്ചക്ക് ശേഷം മഴക്ക് കൊറവ്ണ്ട്ട്ടോ
ആ അതെ ഇവിടെ അതെ അതേപോലെ ഇവിടെ സെയിം അത് തന്നെ ഇന്നലെ തൊടങ്ങിയ മഴയാ നല്ല മഴയായിരുന്നു ഉം നമുക്ക് ഈ മഴയായിക്കഴിഞ്ഞ് കഴിഞ്ഞാ പുറത്തേക്കൊന്നും എറങ്ങാനും പറ്റൂല്ല തുണിയും ഒറ ഒണങ്ങ ലാ ആ അതെ അതെ
ഉം
പിന്നെന്താ
ഇന്ന്പ്പോ കൊറച്ച് പണി ആ ചായക്ക കുടിച്ചു ങ്ങള് കുടിച്ചോ
ആ ആ ചായ കുടിച്ച് വൈന്നേരം നാല് മണി കഴിയുമ്പോഴേ ആ മോൻ വരും അപ്പത്തേക്ക് ചായക്കെ ഇട്ട് കുടിക്കും
എങ്ങനെ
പിന്നെ വൈകിട്ടേ നാലുമണിയൊക്കെ കഴിയുമ്പത്തെ മോൻ സ്കൂളീന്ന് വരും മൂത്താള് ആറിലാ പഠിക്ക്ന്നേ അപ്പാ അപ്പഴത്തേക്ക് സ്കൂള് വി ട്ടു വരും ആ ന്നേ രം പിന്നെ ചായക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നാല് തായത് ആ ആതെ ഒരു നാലേമുക്കാലൊക്കെ കഴിയുമ്പ ത്തിന് ട്യൂഷന് പോവും. അപ്പൊ അതിന് മുമ്പേ ചായെല്ലാം ഇട്ട് കുടിച്ചിട്ടാ പോവുന്നത്. അതുകൊണ്ട് നേരത്തെ ചായടീലങ്ങ് കഴിയും അല്ലേലും ഒരു ചായക്ക് ഇന്നൊന്നും ഒണ്ടാക്കിയില്ല അവടോ?
ഊം ഇവടൊന്നുണ്ടാക്കിട്ടൊന്നുല്ല പലഹാരങ്ങള് അങ്ങനൊക്കെണ്ടാവും
ആ ബേക്കറി എന്തെങ്കിലും അല്ലേ ഇന്നലെവരെ ഇവിടെ ഒണ്ടാരു ഇന്ന് ഇന്നക്ഷെ ബിസ്കറ്റ് ഇരിപ്പുണ്ടാരുന്നു പിന്നെ ഒന്നാമത് മോൻ സ്കൂളി ന്ന് വരുമ്പോ ഒരു നാലേകാല് കഴിയും പിന്നെ കുളിച്ച് ചായങ്ങോട്ട് കുടിക്കുമ്പഴത്തേന് ഇരുന്ന് തിന്നാനുള്ള സമയം കിട്ടാറില്ല സത്യം പറഞ്ഞഴിഞ്ഞാ വെക്കേഷൻ സമയത്താവർ ക്കാകെ ഒരു വീട്ടിലിരിക്കാനുള്ള സമയം കിട്ടുന്നത്
എപ്പളാ ട്യൂഷൻ തൊട്ങ്ങാ
ട്യൂഷൻ ആ ആ ട്യൂഷൻ പഠിപ്പിക്ക്ന്നേട്ത്തെ ചേച്ചി ടീച്ചറാ അപ്പൊ അതുകൊണ്ട് ഒരു അഞ്ച്മണിയൊ ട്ടെയുള്ളൂ അഞ്ച് മണിതൊ ആറ് ആറേകാല് വരെ ട്യൂഷനൊണ്ട് ഉം പിന്നെ വെക്കേഷന് ട്രിപ്പൊക്കെ പോയായിരുന്നോ
ഇല്ല പോയിട്ടില്ല
അതേയോ ഇവിടെ ആ ട്രിപ്പായി ട്ടൊന്നും പോയില്ല ആ ശരി ശരി
ആ ആ ഇല്ല ഹലോ ആയിനെ അങ്ങനെ ആ പറഞ്ഞോ
കേക്കാടാ പറഞ്ഞോ
എങ്ങനാ ഇല്ല അല്ല കഴിഞ്ഞിട്ടില്ല
ആ അല്ല കൊച്ചു കുഞ്ഞുടെ പോലത്തെ സൗണ്ട് ചെറിയ സൗണ്ട് കല്യാണം കഴിഞ്ഞാ രണ്ട് മക്കളുണ്ട് ഒരാള് ആറില് ഒരാള് രണ്ട് വയസ്സ് കഴിഞ്ഞു എന്ത് ചെയ്യ പഠിക്കുവാണോ
ഏ ആഹ് പഠിക്കാണ്
അതെ
ഡിഗ്രി കഴിഞ്ഞ് എനക്ക്
ആ അത്രേ ആയിട്ടുള്ളല്ലേ അപ്പൊ കുഞ്ഞാ ഉം
ഒരിലോ വാ
തിട്ടിട്ട് ചോറൊക്കെ ആയോ
ഓ അതുച്ചക്ക് ഉച്ച ക്ണ്ടാകിയതാ
ഓ അപ്പത് കോളേജിൽ പോണ്ടാരുന്നോ ആ ഇവിടെ അത് തന്നെ കോളേജിൽ പോകണ്ടാരുന്നോ
ആ പൊ കോളേജ് കഴിഞ്ഞ് നിക്ക എന്തെങ്കിലും കോഴ്സെടുക്കണം
അതെയല്ലേ ആഹ് ആഹ് ഇപ്പൊ എല്ലാരും ആ പഠിച്ചെകൊണ്ട് ഉടനെ ആർക്കും കല്യാണം വേണ്ട ജോലി ജോലി കിട്ടി സെറ്റിൽഡ് ആയിട്ട് മതി കല്യാണം എനിക്കും ഉണ്ട് രണ്ട് അനിയത്തിമാര് അവരും ഇതൊക്കെ തന്നാ പറയുന്നെ ജോലിയൊക്കെ ആയി ജോലി ഇപ്പ രണ്ടു പേർക്കും ഉണ്ട് എന്നാലും ഒന്നുകൂടെന്ന് ൽടായിട്ടൊക്കെ മതി കല്യാണം എന്നൊക്കെ പറയുന്നെ
എല്ലാർക്കും
ആ അതെ അതെ പണ്ടൊക്കെയാണ് ഹ് ചെറു പ്രായത്തിലെ കല്യാണം ഒക്കെ കഴിക്കുന്നെ അല്ലേ ഇപ്പ ആളോൾകൊക്കെ വിവരം വെച്ച്
ആഹ്
ആ ഒന്നോത്തു കഴിഞ്ഞാലതാണ് നല്ലത് ജോലിക്കായി കൈഞ്ഞിട്ട് മോനെ ട്യൂഷന് വന്നു ട്യൂഷൻ കഴിഞ്ഞ് വന്നു ആറര ആ ഏഴ് മണി വരെക്കെ ആറേമുക്കാൽ വരെക്കെ ട്യൂഷനൊള്ളു ഉണ്ടിവിടെ ടിവി യൊക്കെ കാണുന്നു ആഹ്
അവിടെടുത്താണോ
ആഹ് ഇവിടടുത്ത സൈക്ക്ളുണ്ട് സൈക്കിളിൽ പൊക്കോളും പൂവേം വരൊക്കെ ചെയ്തൊളും കഴിഞ്ഞ വട്ടം നമ്മൾ കൊണ്ട് വിടുവാരുന്ന് ഇവട്ട ആറിലായപ്പോ ഇച്ചൂടെ ആയെ ലോ അത്കൊണ്ട് ട്യൂഷനൊക്കെ തന്നെ പൊക്കോളും പിന്നേ സ്കൂളിൽ പോവുന്നത് ബെസ്സിന് പോവും അത് രാവിലെ ഏഴരയാവു ത്തിന് വണ്ടി വരും അപേഴ്ത്തേക്ക് എല്ലാം റെഡിയായി ചോറും എല്ലാം കൊണ്ടു പോവും ആഹ് പിന്നെ
കംണ്ടാവൂലെ
വീട്ടിൽ അമ്മയും അച്ഛനും ക്കെയോ ആഹ് അതെ കൊണ്ടു പോകും കൊണ്ടോവും ആവോണ്ട് വെളുപ്പിന് എനിക്കും ആഹ് പിന്നെ വേറെ എന്താ
വ വേറെന്താ അങ്ങനെയൊക്കെ പോക്ന്ന്
ആ പിന്നെ ആരും അനിയനെ അനിയത്തി അങ്ങനെ ആരു ഇല്ലേ അതോ ഒറ്റയാണോ
അല്ല താത്തണ്ട്
ആ ചേച്ചിയല്ലേ ചേച്ചിടെ കല്യാണം കഴിഞ്ഞാ ആഹ്
ഓ കൈഞ്ഞത
ആ പിന്നെ പിന്നെ എന്തൊണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ
ഓ സുഖം തന്നെ
ഹ ഹ പി ഇപ്പം പിന്നെ മഴയായോണ്ട് നല്ല സുഖായിട്ട് കിടന്ന് ഒറ ഉറങ്ങാല്ലേ ഉം ഉം മറ്റേ ചൂടാകുമ്പം ആഹ് മഴ കുറവാണോ
ആ ഇന്ന് കൊറവേന് ഇന്നലൊക്കെ ന ല്ല മഴേന് ഇന്ന് രാവിലെ ഉണ്ട്
ആഹ് ഓ ഇവിടാണെങ്കി ഇന്നലെ തൊട്ടേ നല്ല മഴ ആ ഇവിടെ പ്പന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാലേ അങ്ങോട്ട് കറക്റ്റ് തണുപ്പ് വരുന്നില്ല ഇത്രയും ചൂടായിട്ട് അതുകൊണ്ടായിരിക്കാം ചൂടായിട്ട് പിന്നെ മഴ ട്ടിയല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇനിയിപ്പം കൊറെ മഴ കിട്ടണമായിരിക്കുംല്ല ഓക്കെ ആയി വരണമെങ്കിലേ
ആ അതന്നെ
പിന്നെ ഉം
മഴയാകുമ്പോ മഴ വെയിലാകുമ്പോ വെയില് വെയിലാകുമ്പ എല്ലാരും പറയും മഴയയാൽ മതിയായിരുന്നെന്ന് പറയും പക്ഷെ മഴയാകുമ്പ പറയും വെയിൽ തന്നെ നല്ലത്
അതെന്നെ
ആ പക്ഷെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ മഴത ന്നെ നല്ലത് ന പിന്നെ വെളിയിലൊക്കെ പോവാനും തുണിയൊക്കെ ന കഴുകിയിട്ടാല ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടിലാണ് മഴ വേണ്ടയെന്ന് തോന്നുന്ന ബാക്കിയെല്ലാം ഓർത്ത് കഴിഞ്ഞ മഴ ക്ലൈമറ്റ് ആണ് നല്ലത് ഹെൽത്ത് ഹെൽത്തിനായാലും മറ്റേ ചൂടൊക്കെ ആവുമ്പോ നമ്മക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്
ഉം അതന്നെ പനിയൊക്കെ ആണല്ലോ ഇപ്പ എല്ലോട്ത്തും
ആഹ് അതെ പനിയൊക്കെ വന്ന കഴിഞ്ഞാ മാറാൻ തന്നെ എത്ര പനി മാറിയാലും ചൊമ പ ചൊമയുണ്ടല്ലോ ഭയങ്കര താമസ മാറാനായിട്ട്
അതെന്നെ
ആഹ് അതാണ് വിഷയം ഉം പിന്നെ പണ്ടത്തെത് ആ ഒരു രീതിയല്ലല്ലോ ഇപ്പം പണ്ടത്തെ ആഹാര രീതിയും എല്ലാ അത് മാറിയല്ലോ അപ്പൊ അയ്നനുസരിച്ച് എല്ലാർക്കും അസുഖങ്ങളും കാര്യങ്ങളും ആ അതെ അപ്പൊ അതിനനുസരിച്ച് എല്ലാരുടെയും ശരീരത്തിന് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് പണ്ടത്തെ മനുഷ്യരുടെ കൂടെ അല്ലല്ലോ ഇപ്പൊ ഒരു മുപ്പത് വയസ്സ് കഴിയു ത്തിന് ആർക്കും വയ്യ നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ യ്യാന്ന് പറയ്ണ ഒരു അവസ്ഥയ സത്യപറഞ്ഞ ഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ആഹാര രീതി തന്ന ആയിരിക്കാം ആ അതെ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അതിന്റെ ഒരു മണവും അങ്ങനാണല്ലോ അവർ ഒണ്ടാക്കു അയിന്റെ ആ ഒരു മണോ അയിന്റെ ആ ഒരു ടേസ്റ്റും കൊണ്ട് നമ്മള് വേണ്ടാന്ന് വെക്കില്ലല്ലോ ഉം പിന്നെ പിന്നെന്താ പറയുന്നേ ചായകുടിയൊക്കെ കഴിഞ്ഞല്ലേ
നിങ്ങള് ഫുഡ് ഒക്കെ ഉണ്ടാക്കിയേക്കുല്ലേ ഉച്ചയ്ക്ക്
ആഹ് ഫുഡൊക്കെ രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ മോന് പിന്നെ ഇന്ന് ചോറ് വൈകിട്ടത്തേക്ക് കൊറച്ച് വെച്ചായിരുന്നു ജോലിയൊന്നും വൈകിട്ട് അങ്ങനില്ല ടി വി ഒക്കെ കാണുക പിന്നെ മോൻ എന്തേങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കി അതൊക്കെ പഠിപ്പിക്കുക അത്രയേള്ളു അതൊക്കെ തന്നെ ജോലി എടാ ചെറിയ ആളെ കരയുന്ന ഞാൻ നോക്കട്ടെ വിളിക്കാവേ
ആഹ് എന്ന ആയിക്കോട്ടെ ശരി
ഉം ശരി